ആഹ
കേൾക്ക്ണില്ലേ ആഹ സുഖം
നമ്മള് സ്റ്റാറ്റസിലും വർക്കിലും കണ്ടുന്നല്ലാണ്ട് നമ്മള് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലാലോ
ഇല്ല ഇല്ല നമ്മള് നേരിട്ട് സംസാ
പറയ് മക്കളൊക്കെ സ്ക്കൂളി പോയോ
ആഹ മക്കളൊക്കെ പോയി സ്കൂളിക്ക് പോയി ആ മക്കള് സ് പോണ്ട് വല്യയ ആള് ഇവിടെ ഇണ്ട് വല്യയ ആളുണ്ട്
അത് ന്താ
അവന് പത്താം ക്ലാസ് കഴിഞ്ഞതാണ്
കിട്ടിയില്ലേ എവിടെ സീറ്റ് കിട്ടിയില്ലേ
ഇല്ല ഇല്ല സീറ്റ് കിട്ടീട്ടില്ല. ഇഞ്ഞ് ഇപ്പൊ ഒര് തും കൂടിണ്ട് പിന്നെ എന്താ? അപ്പൊ ഇനി വേറൊരു പേര്. അവന് രണ്ട് ആ രണ്ട് എപ്ലസ്സൊള്ളു.
അയ്യോ പിന്നെ സി ഒന്നുല്ലല്ലോ. സി പ്ലസ് ഇണ്ടോ ഡി ഒന്നും ഇല്ലല്ലോ
ഇല്ലല്ല സി പ്ലസും ഡി പ്ലസും ഇണ്ട്. ഡി പ്ലസും ഇണ്ട്. ആഹ് ഇഞ്ഞ് ഒന്നും കൂടി ഇണ്ട്.
ഓ അത് അത് കിട്ടോ
ആഹ് അയ്ന് കിട്ടുന്ന്ള്ള പ്രതീക്ഷയിലിങ്ങനെ ഇരിക്ക്യാണ്
കിട്ടിയില്ലെങ്കി ഇനി പ്രൈവറ്റ് ആയി ചേർക്കേണ്ടി വരൂല്ലേ കാശു കൊടുത്തിട്ട്
ആ ഉവ്വ് അപ്പൊ നല്ലൊരു സംഖ്യ വേണ്ടേ?
ആഹ് ആയ്നെ ഒരു കാര്യം ചെയ്യ്. അപ്പൊ അങ്ങനെ വേണ്ട വേറെ ഏതെങ്കിലും മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ പോയിട്ട് കൊറ്ച്ച് ക്യാഷ് കൊടുത്താലു നമുക്ക് ഹൈസ്കൂളി പഠിക്കാം മാനേജ്മെന്റ്
ആ മേനേജ്മെന്റില് ഞങ്ങൾ അന്വേഷിച്ചു. അപ്പം ഒരു സ്കൂള് ള് അന്വേഷിച്ചു, അപ്പൊ എന്തായാലും അവരെന്താ പറയണംന്നോ. പത്താം തീയതി എന്തോരു എന്താ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇല്ലേ?
അഹ് അഹ് അഹ് അഹ് ഇണ്ട് ഇണ്ട് ഉണ്ട് ആഹ്
ആഹ് അത് പത്താം തീയതിയാണ്. അപ്പൊ അത് കണ്ട് അ കഴിഞ്ഞിട്ട് ഇങ്ങള് പിന്നെ ആഹ് അന്ന് ഇങ്ങൾ ഒന്നും കൂടി കൊടുത്താ മതി എഹ്
അപ്ലേക്ക് അവിടിം കിട്ടില്ല. അപ്ലെക്ക് നിനിക്ക് എവിടെയും കിട്ടാണ്ടാവും. ഞാൻ പറയട്ടെ എട്ടാം തീയതി ക്ലാസ് തൊടങ്ങും. ജോയിന് എ എട്ടാന്തി ക്ലാസ് ആണ് പ്ലസ് വൺ എട്ടിനും ജോയിൻ അല്ലേ
ആഹ് നിങ്ങളെ മോന് ഇണ്ടോ പത്താം ക്ലാസ്സിൽ?
എന്റെ മോന് എൻ്റെ അനിയന്റെ മോന് ഇണ്ട്. എന്റെ അനിയന്റെ മോന്റപ്പം അവനിക്ക് പത്താം ക്ലാസ് പാസായി അവനിക്ക് വാങ്ങിച്ച് എ പ്ലസും എയും ബി ഒക്കെ ഇണ്ട്. അവന് ഇപ്പം നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ട്രയൽ തന്നെ അവനിക്ക് കിട്ടി
ആഹ് കിട്ടിയില്ലേ ഓ കഴിച്ചിലായി അതാണ്
ഇല്ലല്ല കിട്ടിയവൻ ചേർന്നു. കമ്പ്യൂട്ടർ സയൻസിനവിടെ ഞങ്ങടെ അവിടെ അടുത്ത് കോളേജിലുംചേർന്നു എനിക്ക് എട്ടാം തീയതി ക്ലാസ് തൊടങ്ങും. ഉം അതുകൊണ്ടാ അവൻ പറഞ്ഞെ പിന്നെ പത്താം തീയതി- പറഞ്ഞ സപ്ലിമെന്ററി ജോയിൻ ആയില്ലെങ്കില് പ്രശ്നമാവില്ലേ അതുകൊണ്ട് പറഞ്ഞയാ ആഹ് എന്തായാലും നോക്ക്. എന്തായാലും നോക്കീട്ട് പിന്നെ എന്തായാലും കിട്ടും ഈ മാസം പതിനഞ്ച് വരെ പതിനഞ്ചാം തീയതി കഴിഞ്ഞട്ടക്കെ തന്നെ ആഹ് അവര് അടക്ക്യെ ഒള്ളൂ. പതിനഞ്ചാം തീയതി ക്ലോസാക്കൊള്ളു. പതിനഞ്ചാം തീയതി വരെ ഒക്കെ ഇണ്ടാവും. ഓപ്പണാവും ആഹ് അതെ ഈ ജൂലൈ പതിനഞ്ച് വരെ ഒക്കെ ഇണ്ടാവും. ഒന്ന് ശ്രജ അളിയനൊക്കെ നോക്ക്. പത്തുമുപ്പതിനായിരം പത്തുമുപ്പതിനായിരം കൊട്ത്താലും മാനേജ്മെൻ്റിൽ കൊടുത്ത് കേറടാ. അല്ലേ ഷിബി പത്ത് മുപ്പതിനായിരം രൂപ കൊടുത ഏതാലും മേനേജ്മെന്റില് ജോയിൻ ആവ
അതേ ലേ
കേട്ടോ ഉം. ഇവിടൊക്കെ ഞങ്ങള്ടെ ഇവിട്ള്ള ഒരു പയ്യൻ എസ് എൽസിക്ക് തോറ്റിട്ട് തോൽക്ക്വല്ല. നല്ല മാർക്കില്ലാണ്ട് എവിടെം കിട്ടാണ്ട് നമ്മുടെ ആയക്കാട് മാനേജ്മെന്റ് കോളേജി പോയിട്ട് മുപ്പതിനായിരം രൂപ എന്തോ കൊടുത്തിടാണ് ആ കുട്ടി ജോയിൻ ആയത്. അപ്പൊ അവിട് ഇന്നാണ് പ്ലസ് വൺ പ്ല്ടു ഒക്കെ പഠിച്ചത് ഞങ്ങളുടെ ഔടെ ഞങ്ങളുടെ അടൊക്കെ ഇണ്ട്.
അതെല്ലെ ആഹ്
അങ്ങനീ ഇണ്ട് ഉം അതവരുടെ പ്രിൻസിപ്പളിനെ കണ്ടാ മതി അവിടെ പോയി പ്രിൻസിപ്ള്നെ കണ്ട് കഴിഞ്ഞാൽ ണേഷന്റെ കാര്യം പറഞ്ഞ നടക്കും
അതെല്ലെ
കുട്ട്യേളെ ഭാവിയല്ലേ അം
ആഹ്
അല്ലെങ്കി പിന്നെ പ്രൈവറ്റിൽ ചേർത്ത്യാ ഒന്നും പഠിക്കില്ല പ്രൈവറ്റിൽ ചേർത്താൽ എതോന്നാണ് പിന്നെ പഠിക്കണവര് എവിടെയാണെങ്കിലും പഠിക്ക്യും പഠിക്ക്ന്ന മക്കൾ എവിടെയാണെലും പഠിക്കും അതല്ല അതെ പഠിക്കുന്ന മക്കൾക്ക് എവിടെയാണങ്കിലും പഠിക്കും ഞാൻ പറഞ്ഞത് മാത്രം. പിന്നെ എന്താ വിശേഷം വേറെ എങ്കി രണ്ടാളോ മൂന്നാളോ?
എനിക്ക് നാലാളാണ്. ചെറുത് ട്വിൻസാണ്
ആ ആ ഓഹ് ഞാൻ കണ്ടിണ്ട് സ്റ്റാടുത്ത് കാണണ്ടേ ഇപ്പോ അമ്പലത്തി പോക്കും വീരുന്ന് പോക്കും കല്യാണ പോക്കും സ്റ്റാറ്റസ് കാണാറുണ്ടല്ലോ പിന്നെ അത് അമ്മേം അനിയത്തിക്കെ ആണോ കൂടെ
ആ അതെ അമ്മയേം അനിയത്തിമാര് രണ്ടാളുണ്ട്
ണ്ടല്ല അമ്മ ഇണ്ടാവും അനിയത്തിമാരും ഇണ്ടാവുമോ
അമ്മ അനിയത്തിമാര് അനിയന്റെ വൈഫ് നാത്തൂനെ
ഉം ഉം ഞാൻ കണ്ടിണ്ട് കണ്ടിണ്ട് മിക്കവാറും അമ്പലങ്ങളായിരിക്കും
ആ അമ്പലങ്ങൾ കൂടെ അങ്ങനെ പോണത് ഞങ്ങളേ പി
റ്റു അല്ലേ
ആഹ് യാത്ര പോവാറുണ്ട് സ്കൂള് പൂട്ടുമ്പോൾ സ്കൂള് പൂട്ടുമ്പോളേ സ്കൂള് പൂട്ടുമ്പോ ഫുള്ള് എൻജോയ്
എൻജോയ്ല്ലേ ആ സ്കൂൾ തൊറന്നാ വീട്ടില് ഭയങ്കര കഷ്ടപ്പാട്
ആഹ് വീട്ടില് വന്നാ ഭയങ്കര കഷ്ടമാണ് അതെ ഇങ്ങക്ക് എത്ര കുട്ടിയളാ നിങ്ങക്ക് എത്ര കുട്ടികളാ എത്ര കുട്ടികളാ
എനിക്ക് മൂന്നാള് മൂന്നാള് മൂത്താള് വെൽഡിങ് രണ്ടാമട്ടാള് ഇലക്ട്രീഷൻ പ്ലംബിംഗ് മൂന്നാമത്താള് മോൾടെ കല്ല്യാണം കഴിഞ്ഞ് കുഞ്ഞായി ഒരു വയസ്സ് കഴിഞ്ഞു ഇത് അവളിവിടെ ണ്ട് അവള് പി ജി ചെയ്യണ്ട് അവള എക്സാമിന് വന്നാണ് പത്ത് പതിനഞ്ച് ദിവസം പതിനാറ് ദിവസായി വന്നിട്ട് അവൾക്ക് നാളൊരു ഇന്റർവ്യൂണ്ട് അത് കിഴിഞ്ഞിട്ടേ അവള് പോവുള്ളു കുട്ടികളെ ഉറങ്ങയാണ് കുട്ടികള് കാരണം എനിക്ക് നേരത്തും കാ വിളിക്കാ പറ്റില്ല അവള് പഠിക്കുമ്പോ നമ്മ കുട്ടീ എടുത്തോണ്ടിരിക്കേ അവടെ സൗണ്ടിലൊന്നും എടുക്കാൻ പറ്റില്ലേ ഇത് സൗണ്ട് അങ്ങനെ വല്ല്യ സൗണ്ട് കേക്കാൻ പാടൂലല്ലോ
അപ്പൊ മോള്ക്ക് മോള്ക്ക് അറിയില്ലേ അമ്മയുടെ സ്റ്റാറ്റസ് വർക്കും കാര്യങ്ങളൊക്കെ
! ! ! ! ! ! ! ! ! ! അറിയാതൊക്കെ അവളെ കൊണ്ട് ഏഹ് അവളെ കൊണ്ട് പറഞ്ഞു ചോദിക്കും അപ്പൊ അവള് നീ ഉമ്മാനെ കൊണ്ട് പറഞ്ഞക്ക തരും
ആഹ് മോള് ചെയ്യലുണ്ട അങ്ങനെ എ
നമുക്കിതൊന്നും അറിയണ്ടാ മോളോട് ചോദിച്ച് മനസ്സിലാക്കാം അവള് നമ്മള് പി എസ് സി അല്ല അവള് ഡിഗ്രി കഴിഞ്ഞാണ് ബി എസ് സി മാത്തമാറ്റിക്സ് ആണ് അവൾക്ക് ജോലി ഉണ്ടായിരുന്നു അവൾക്ക് ഇൻഫോറിൽ ജോലി കിട്ടിയതാ ഇൻഫോസിസിൽ മൂന്ന് വ ജോലി ചെയ്തു കല്ല്യാണം കഴിഞ്ഞു ഹസ്ബന്റ് അവളെ അങ്ങ്ട് കൊണ്ടോയി അപ്പൊ റിസൈന് റിസൈൻ ചെയ്യ അവര് റിസൈൻ ചെയ്യാനൻ സമ്മതിക്കില്ല അവധി ഇല്ല അവളവിടെ പോയി ഒരു വർഷം ഇരുന്നു രണ്ടാം വർഷം വിശേഷമായിട്ട് ഏഴാം മാസം ഇങ്ങട് വന്നതാ പിന്നെയും പോയി പിന്നെ വിസ പുതുക്കാൻ വേണ്ടി കുട്ടിക്ക് തൊണ്ണൂ കഴിയിന്നും പിന്നെയും പോയി ഒരു മാസം ഇതിന് വേണ്ട കുട്ടിക്ക് ഒരു വയസ്സ് കഴിഞ്ഞു ഓള് ജോലി ജോലി നോക്കി കൊണ്ടിരിക്ക അവള് പി ജി ചെയ്യ്ണ്ട് പി ജി ഇപ്പ അവള് ചെയ്യ്ണ്ട് ഏഹ് ആങ്കുട്ടി ആങ്കുട്ടി ഇപ്പോ അവള് പി ജി ചെയ്യ്ണ്ട് അതിന്റെ എക്സാം കഴിഞ്ഞു ഇപ്പ ഇന്റർവ്യൂ ഉണ്ട് നളൊരു ഇന്റർവ്യൂ ഉണ്ട് അവക്ക് അതിന് പോണന്ന് അതിനിപ്പ പഠിച്ചോണ്ടിരിക്കാ അവളെന്തെങ്കിലും ജോലിയാക്കണം പറട്ടെ അവള് അങ്ങനെ പോകും എന്നാലും ഓഹ് ഇവിടെവിടെം ജോലി ആയില്ലേ പറഞ്ഞിട്ട് കുട്ടിക്ക് രണ്ടു വയസ്സ് കായേ പോവോളു പോകും അതാ ഉം ഉം ഉം ഏഹ് ഭക്ഷണം കാലത്തെ കഴിച്ചു കാൽ ചപ്പാത്തിയും കടലക്കറിയും കഴിച്ചു ഉച്ചത്തേക്കെല്ലാം റെഡിയായി എനിക്ക് മൂന്ന് വേണം എനക്ക് അലക്കേം തിരുമ്പോ കുളിക്കാ പിന്ന പിന്നെനിക്ക് ഇതങ്ങിട് പൂർത്തികരിച്ചാ ഈ ബാക്കിയുള്ളവരൊക്ക എല്ലാവരും എടുക്കല്ലേ പോണ്ടു
ആഹ് ശരി പിന്നെ
നാം നിന്ന വിളി ക്കാൻ പറയാ ട്ടാ എന്റെകോള് കഴിഞ്ഞിട്ട് മുപ്പത് കോളായിട്ട് എന്നെ വിളി ചോ ട്ടാ എനി പിന്ന ഇരുവത് ഗോള്
പിന്നെ പറയാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസിക്കാം ഉച്ചക്ക് എന്തായിരുന്നു
ഓക്കേ ഓക്കേ ഓക്കേ ഓക്കെ എ ആ എവാ അങ്ങനെ ന്നും പറയാൻ പറ്റില്ലല്ലെ ഓക്കെ മറന്നട മറന്ന് ഓയി ഇധ നിയമങ്ങളൊന്നും ചെറിയ മിസ് ശരിക്കും കറക്റ്റ് അറിയില്ലട്ടോ അതെ എങ്ങനെ അറിയ അതൊക്കെ എങ്ങനെ പറയാ ഗ്രൂപ്പ്‌ പറയോ ഞാൻ ഗ്രൂപ്പ് കാര്യങ്ങളും മായാ വായിച്ചിട്ടില്ല അതുകൊണ്ടാ
സ്പെഷ്യല്
അതുകൊണ്ടാണത് ഏ ശേഷല് പറയാൻ ഒന്നുല്യ പരിപ്പന്നെ പരിപ്പകറിന്ന പരിപ്പ് കറി അമരക്കപ്പേരി അച്ചാറ് ഇതൊക്കെന്നെ ഉള്ളു
ഇന്ന് ചിക്കനും മീനൊന്നും ചിക്കനും ഇനൊന്നുല്ലേ
ചിക്കനും മീനു മാണം ഇന്നലെ പറഞ്ഞപ്പോ ഇന്ന് ചിക്കൻ എട് ക്കണം പറഞ്ഞു ചിക്കൻ എടുക്കാൻ പറഞ്ഞാള് സുഖമായി കടന്നുറങ്ങി പത്ത് പത്ത രപതി നൊന്ന് പന്ത്രണ്ട് മണി ക്ക് അടിച്ച് എണിച്ചുതാ ന്ത് സമ യായോപണ്ട് വെല്ല അടിച്ചത് എണിച്ചു വന്നിട്ട് എപ്പളാ കുളി നനിം കാലത്തെ ഭക്ഷണം കഴിഞ്ഞ് കുളീന്നനിം കഴിഞ്ഞഇന്ന് വെള്ളിയാഴ്ച്ചല്ലേ പള്ളി പോണ്ടേ പള്ളി പോയി
ആ അയ് ശരി ഇന്റെ
ഉ പള്ളിക്ക് പോയി ഇനി പള്ളി വി രിഞ്ഞ് വന്നിട്ട് വേണം ആ ദ്യം വടി ക്കിനിൽ ക്ക് പോണം അടക്കതിൽ പോയി വന്നിട്ടൊക്കെ വാ ണം വയനാരത്ത്ര്ക്ക് നോക്കാം
ആ എന്റെ മോന് ഇപ്പ എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച്
ആര്
എനി -
ആര് പല്ലേ ച്ചു ആ അതന്നെ ഇപ്പ താ ണീ ചുവന്ന് അവൻ്റെല്ലാം കഴിഞ്ഞ് മ ചപ്പാത്തി കഴിച്ച് ചായ കുടിയും കഴിഞ്ഞ് കുളിയും കഴിഞ് പള്ളി പോയി സമയംപത്രണ്ട് ഒരുമണി യാവറായില്ലേ പള്ളി പോയി
അറോ ഒരുത് ചോറായി രണ്ട് പചായി
ആ ഒരു ണി ആയല്ലോ
അങ്ങനെണ് കഥകള് ഒഅല്ല അല്ല ചായ കുടിക്ണ് ചായ കുടിക്ണ്
അതെയോ ഉച്ച നേരം ചായ ടി ക്കാ ഇ നി ചോറ് നമക്ക് നാല് മണിക്ക് അഞ്ചു മണിക്ക് കഴിക്കാ പറയാ അവനോട്
ആഹ് അവന് രാത്രിപന്തളി ആയിട്ട് പന്ത് ളി
ഓ അപ്പൊ കളിണ്ടല്ലോ പിള്ളേരെ ആ ഓപിള്ളേരെ ഒരു മണി പന്ത്രണ്ട് മണി ഒരു മണി കളി കാണ് ണ്ടല്ലോ അത് കയിഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങി ഓ നേരം വൈകും ആപ്പൊ ക്ലാസ്സു ല്ലാലോപിന്നെ ക്ലാസ്സും ഇല്ലാല്ലോ ക്ലാസ്സൊക്കെ ണ്ടെങ്കി നേരത്തെ കാലത്ത് എണീ ച്ച് അവര് അവരുടെ കാര്യതിന് പോവുലെ
അതെ അതെ
ഉം അവനല്ലാ നാര ത്ത്കാലത്തൊക്കെ പോവല്ലോ ക്ലാസ്സൊക്കെണ്ടെങ്കെ
ആഹ ഹ ഹ
ആ ശെരി ഞാ സത്യം പറ നിന്റെത് കഴിഞ്ഞുണ്ടാവും വിചാ രിച്ചി ട്ടാ നീ അന്ന് വിളിച്ചപ്പോ എല്ലാംക ഴിഞ്ഞു വിചാരിച്ചു നിന്റെ
ഇല്ല ഇല്ല ഇല്ല
ഉം
പിന്നെ ന്താ യാത്രകള
ഇഷ്ടംപോലെ ആൾക്കാര് ഇ ണ്ടല്ലോ ഞങ്ങള് യാത്ര പോയിട്ടൊക്കെ കൊറായായടോ യാത്ര പിള്ള കല്യാണ കയ്യിണ മുന്നേപോയതാ കല്യാണ കയ്യിണ മുന്നേ പോയതാ യാത്രഅയക്കാൻ യാത്ര പോവലൊക്കെ പോക്കൊ ക്കെ കമ്മിയ
അതെലെ
യാത്ര പോവല് മക്കളൊക്കെ പോവു നമ്മള് കുടുംബ സമേതം പോകുന്നത് കമ്മിയാ മക്കളൊക്കെ ഓണത്തിനോ എന്തേലും വിശേഷം വന്ന പിള്ളേരെ കൂട്ടുകരം മാരക്കെ പോവും
ആഹ
മോളും പടിക്കുമ്പോക്കെ പോയിന്ന് പിന്നെ അവളും ഇപ്പൊ അവളു ഹസ്ബൻഡ് വന്നു, ഹസ്ബൻഡ് വന്നാ അവരുങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകും, നമ്മളന്നെ പോകാത് നമ്മളവിടെ വീട്ടില് മിണ്ടാണ്ടിരിക്ക
അല്ല ഇങ്ങളെ ഹസ്ബൻഡോ, ഇങ്ങളെ?
എന്റെ ഹസ്ബന്റ് ഉം നാട്ടിൽ തന്നെയാണ്, സൈക്കിളില് വർക്കാണ്. ത ആ താമസ പണി പോയിരിക്കാണ്, താമസ താമസിച്ച് പണിയാ പോയിരിക്ക സൈക്കിൾ വർക്കാ, നാട്ടിൽ തന്നെ ഇണ്ട്.
ആഹ അത് ശരി ആഹ
ഉം ആകെ മാസത്തിലൊക്കെ വരൊള്ളൂ ഇപ്പൊ പോയിട്ട് രണ്ടാഴ്ച്ചായി ഇനി രണ്ടാഴ്ച കെഴിഞ്ഞ വരും
ആ ഡെയിലി വരില്ല. ആ അ ശരി അ ശരി ആ.. അത് ശരി.
അപ്പോ നമ്മുടെ സമയം അടുത്തുകൊണ്ടിരിക്ക്നൂ. നോക്ക്ട്ടൊ ഷിബിയെ! ഓക്കെ ബൈ ഓക്കെ ബൈ ശരി
ആയില്ല ടൈംവിടെ ഇങ്ങട്ട് തങ്ങ ആ് ഓക്കെ ഓക്കെ
ആയി ദേ കോൾ അവസാനിപ്പിക്കുവാ വുന്നില്ലോ കോൾ അവസിക്ക റദ്ദാക്കാണ്ട്